ഹലോ ഹലോ ടികേക്കാമോ
ആഹ് ഇൻക്ക് കേക്കാം.
ആഹ് നീ ന്തങ്ങനെ വരുന്ന്?
എന്താ?
എന്തോ ഇടിപ്പായിരുന്നെന്ന്.
ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്ക്ന്ന്.
വെറുതെ ഇരിക്കുന്നോ. നമ്മുടെ സ്കൂളിലിപ്പോ കലോത്സവം നടക്കുവല്ലേ നീ അറിഞ്ഞില്ലേ?
ആഹ് അറിഞ്ഞ് സബ്ജില്ല കലോത്സവം നമ്മളെ സ്കൂളില് വെച്ചാ.
ആണ് ആഹ് സബ്ജില്ല ആയിരുന്നല്ലേ. ഞാൻ വിചാരിച്ച് മറ്റെതാണെന്ന്.
സബ്ജില്ല ആയോണ്ട് അഞ്ചാറ് ദിവസത്തേക്ക് കാണും.
ആഹ് ശരിയാ എനിക്കിപ്പം നമ്മടെ പണ്ട് നമ്മള് സബ്ജില്ലേക്ക് നമ്മടെ സ്കൂളിൽ വെച്ച് വരാനൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുവായിരുന്നല്ലേ അഞ്ചാറ് ദിവസൊക്കെ ഒള്ളോണ്ട്.
ഉം പക്ഷെ നമ്മള് പഠിക്കുമ്പോ രണ്ടു തവണ വന്നിട്ടൊണ്ട്.
ആഹ് ഉണ്ട്. അത് എത്രയോ വർഷം കൂടുമ്പഴാണ് തോന്ന്ന്നല്ലേ ഇങ്ങനെ ഓരോ സ്കൂൾനും കൊടുക്കുന്നത്.
അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്ന് ന്ന്. കാരണം നമ്മളെ സ് കൂൾല് അടുപ്പിച്ച് രണ്ടു തവണ വന്നിട്ടില്ലേ? മുമ്പ് നമ്മൾ പഠിച്ചോണ്ടിരിക്കുമ്പ രണ്ട് തവണ വന്നിട്ടൊണ്ട്.
ആഹ് അതെ എനിക്ക് തോന്ന്ന്ന്. ഏഹ് ഇപ്പം ഇപ്പം സബ്ജില്ലയാണല്ലോ നടക്കുന്നത് ഞാൻ വിചാരിച്ചു ജിൽ മറ്റേ അല്ലാണ്ട് പ്പൊ സ്കൂളിൽ നടത്തുന്നെയാന്ന്. ഞാനിപ്പം നമ്മടെ വീട്ടിലിരിക്കുമ്പം ഇങ്ങനെ അവിടത്തെ ശബ്ദം കേ ദം കേട്ട് അപ്പ അങ്ങനയാ അറിഞ്ഞേ.
ആ ആ അല്ല കലോത്സവം കഴിഞ്ഞായിരുന്നു കഴ് കഴിഞ്ഞേന്റങ്ങേ മാസം
ആഹ് ഇപ്പ സബജില്ലേടത് നമ്മൾ പഠിക്കുമ്പോ എന്തുവാരുന്നത് ഐസ്ക്രീം കഴിക്കാൻ പോകുന്നതും അന്ന് കൊറെേ കച്ചവടക്കാരൊക്കെ കാണല്ലേ സ്കൂളിന്റെകത്ത് അതൊക്കെ അടിപൊളി ആയിരുന്നല്ലേ
നീ ഉണ്ടായിരുന്നല്ലോ ഉപ്പനൊക്കെയങ്ങാണ്ടേ
പോടി ഒപ്പനക്ക ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങക്ക് ഗ്രേഡ് ഒന്നും കിട്ടിയില്ല വേറെ പിള്ളേർ കടന്ന് കിട്ടിയത് പിന്നെ നമ്മള് പിന്നെ അന്ന് ആ കൂടുതലും ഓരോന്നൊക്കെ കാണാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പക്ഷെ അടിപൊളിയ ആരുന്നില്ലേ ഇപ്പൊ ഓർക്കുമ്പോ അതൊക്കെ മിസ് ചെയ്യുന്നു പക്ഷെ നിനക്കന്ന് ഈ മറ്റേ ക്ലാസിക്കൽ ഡാൻസ് ഒന്നും വലുതായിട്ട് താല്പര്യ ല്ലായിര്ന്നല്ലൊ. നിനക്ക് ഒപ്പനയും കോൽക്കളിയും അതൊക്കെ
ആ എനിക്ക് സിനിമാറ്റിക് ഡാൻസ് ഒക്കെ ആയിരുന്നു താല്പര്യം
എന്റെ മൈമ്ക്കെ കാണാനായിട്ട്
മൊക്കെ നല്ലതായിരുന്നു മൈമ് പിന്നെ മറ്റേ
മഞ്ജി ആഹ് മഞ്ജിപ്പട്ട് ഞാൻ അതാ പറയാനായിട്ടന്നെ അതെ എനിക്ക് പക്ഷേ ക്ലാസിക്കൽ ഡാൻസും ഒന്നും മനസ്സിലൊന്നും ആവത്തില്ല എങ്കിലും ക്ലാസിക്കൽ ഡാൻസൊന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു നമുക്കൊന്നും മനസ്സിലാവത്തില്ല
അതാ ഒന്നും മനസ്സിലാവത്തില്ല അത് പഠിച്ചവർക്കെ അത് നന്നായിട്ട് മനസ്സിലാവും
ആ പക്ഷെ അങ്ങനെ പിള്ളേരൊക്കെ അങ്ങനെ ഒരുങ്ങി ഡാൻസ് കളിക്കുന്നും പിന്നെ ഗ്രൂപ്പ് ഡാൻസും കൊള്ളാര്ന്ന മെയിന ആയിട്ട് നമ്മള് മൈമും മഞ്ചിപ്പാട്ടൊക്കെ കാണാനായിരുന്നല്ലേ ഇ
ആ തിരുവാതിര തിരുവാതിരയൊക്ക മിക്ക ദിവസവും രാത്രിയാവുന്നു
അതെ പിന്നെ അങ്ങനെ ചില പ്രോഗ്രാം നമ്മൾ കാണാനായിട്ട് ഇരിക്കുമ്പ ചിലപ്പം എട്ട് മണി വരെന്നൊക്കെ പറയും അങ്ങനെ നമുക്ക്
ഉം പിന്നെ സബ്ജില്ലക്കെ നമ്മള ഗൈടിന്റ നമുക്ക് വർക്കുണ്ടായിരുന്നു
ആ ഡ്യൂട്ടി ഉള്ളോണ്ട് നമുക്ക്
ഡ്യൂട്ടി ആണ് പിന്നെ നമുക്ക് ഫുഡക്കെ ഫ്രീ ആയിട്ട് കിട്ടുവായിരുന്ന്
ആ ആണ് ആ സീത്ത പിന്നെ നമ്മൾ പിള്ളേരിനെ അകത്തൊന്നും കേറ്റത്തില്ലേയിരുന്നു ഓരോ സ്ഥലത്തൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഓർക്കുമ്പ കൊള്ളാം പിന്നെ അന്ന് നമ്മള് അന്ന് ഇതൊക്കെ ഇല്ല അല്ലാണ്ട ടീമും അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ
ആഹ് ഉണ്ടായിരുന്ന കൊറെ കടകളൊക്കെ വരും
കൊറെേ കടകളൊക്കെ ഉം ആണ് ഇപ്പൊ പിന്നെ കുറച്ചൂടി ഡെവലപ്പ് ആയി അന്ന് പിന്നെയി ആഹ് അന്ന് കലോത്സവ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോൺ ഒക്കെ കൊണ്ടുവരായിരുന്നു
ആ കൊണ്ടുവരാരുന്നു ഇപ്പൊ സ്ട്രിക്റ്റ് ആണോ ന്തോ ഇപ്പോഴും കൊണ്ടുവരായിരിക്കാം
ഇപ്പൊ പിന്നെ എനിക്ക് നീ ഓൺലൈൻ ക്ലാസ്സൊക്കെ വന്നോണ്ട് ഇപ്പൊ അതന്നും കുഴപ്പമില്ലാന്ന് തോന്നുന്നു
ഇപ്പൊ ഫോൺ കോമണാന്ന് തോന്നുന്നു പ്ലസ് വൺ പ്ലസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഫോൺ യൂസ് ചെയ്യുന്ന് ക്ലാസ്സിലിപ്പം
ആ ആയിരുന്നു പക്ഷെ നമ്മളന്ന് പഠിക്കുമ്പോ കലോത്സവത്തിന് തന്നെ കൊണ്ട വന്നുകൂടാ കൊണ്ടുവരും അങ്ങനെ എന്ത അതും സ്ട്രിക്റ്റ് ആയിട്ട് ആ ഉണ്ടായിരുന്നു ശരിയാ എനിക്ക് ഇപ്പഴാ ഓർമ വന്ന്.
പക്ഷെ നമ്മള് കൊണ്ടു പോയിട്ടൊക്കെ ഉണ്ട്. നമ്മളല്ല പിള്ളേ ക്ലാസ്സിലെ പിള്ളേര് കൊണ്ടുവന്നിട്ടൊ
ആഹ് ഉണ്ട്. പിന്നെ അന്ന് ഫോൺ അങ്ങനെ എല്ലാരുടേലും അധികം ഒന്നും ഇല്ലായിരുന്നല്ലോ
നീയും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഒരു കലോൽ
ആ ടാബ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ അന്ന് ഫോട്ടോയൊക്കെ എടുത്ത്
ആഹ് ഇഷ്ടംപോലെ ഫോട്ടോക്കെ എടുത്ത്
ആ ഫോട്ടോ ഒക്കെ എവിടെയാണോ എന്തുവല്ലേ
എവിടോ എന്റെയിലല്ല നീല്ലേ എടുത്തത് എനിക്കന്ന് ഫോണ ഇല്ലായിരുന്നല്ലോ
ആഹ് എന്റേയിലാണ് എടുത്തത് ഇവിടെരുന്നാ ടാബിലാ എടു പക്ഷേ അത് നശിച്ചപ്പോ ആ ഫോട്ടോയിലൊക്കെ പോയി
നമ്മളെ പണ്ടത്തെ ഫോട്ടോസോ ഒക്കെ എവിടുന്നോ കിട്ടിയായിരുന്നല്ലോ
ആഹ് ഞാനെന്റെ ഫോണെ ഇങ്ങനെ ലാപ്പില് കണക്ട് ചെയ്തപ്പോ നമ്മളെ പണ്ടെടുത്ത ഫോട്ടോസൊക്കെ കിട്ടി പക്ഷെ അത് എന്റെ ഫോണിലോട്ട് ആക്കാനുള്ള ഓപ്ഷൻ എനിക്ക് അറിഞ്ഞൂടാ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇടായിരുന്നു നമ്മളെ പണ്ട് എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ ഒക്കെ ഞാൻ കക്കി എന്ന്അതെ പോയിന്ന് വിചാരിച്ചതാ
പക്ഷേ ആ വീഡിയോ ഇപ്പോൾ ഉണ്ടോ നിന്റെ കയ്യിൽ
ഇപ്പോഴും ഉണ്ട് അതായത് ഫോണിങ്ങനെ സിനിമ കയറ്റാനായിട്ട് ലാപ്പില് കണക്ട് ചെയ്യാൻ നേരത്ത് ആ ഇതൊക്കെ കാണും അല്ലാ അല്ലാനെന്റെ ഫോണിന്റെ ഗ്യാലറി എങ്ങുമില്ല എനിക്ക് തോന്നുന്നത് നമ്മള് ഫോണിലെ ഡിലീറ്റ് ചെയ്യുന്നത് എവിടെയെങ്കിലുക്കെ ചെന്ന് കിടക്കുവല്ലോ
ആഹ് ആഹ്‌
അങ്ങനെ എന്തോ ഉണ്ടെന്നു തോന്നുന്നു അതുകൊണ്ടാണ് ഗ്യാലറിയിലും നോക്കുമ്പോത് കാണത്തില്ല പക്ഷെ അല്ലാണ്ടേ എന്തോ ഇങ്ങെ ഷെയർ ചെയ്യുന്ന ഓപ്ഷനിലെ നോക്കുമ്പോ ഇങ്ങനെ സേവ് ചെയ്തിട്ടുള്ളതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുതെ
പക്ഷേതാൻ കലോത്സവത്തിന്റെ ഫോട്ടോസൊക്കെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളരുന്നു നമ്മ മറ്റേ ഗൈഡിന്റെ യൂണിഫോം ഒക്കെ ഇട്ട പിക്ചേഴസ ഒക്കെ കിട്ട
ആഹ്‌ ആന്നു ഗൈഡിന്റെ യൂണിഫോം ഒക്കെ ഇട്ട പിച്ചേഴ്സ് ഒക്കെ
എന്റെയിൽ പക്ഷെ മറ്റേ ഇത ക്യാമ്പിനെടുത്ത ഒന്ന് രണ്ട് ഫോട്ടോസ് നമ്മളല്ലാതെ ആ ഗൈഡിന് വേണ്ടിട്ടെടുത്തല്ലോ മറ്റേ സ്കൂള്ല് എൽ പി എസ് സ്കൂളിലൊക്കെ പോയി ഫോ ട്ടോസ്ക്കെണ്ടാർന്ന് പിള്ളേരെ കളിപ്പിക്കുന്നെക്ക അതിന്റെ ഒന്ന് രണ്ട് ഫോ സ് രിപ്പുണ്ട് പക്ഷെ അത് സ്ക്രാച്ചായിപ്പം
എന്റെലും ഇരിപ്പുണ്ട് പഷ് ആ നിന്റെ ഇരിക്കണ മറ്റേ നമ്മളന്ന് കടെല് കൊടുത്തിട്ട് ഷോപ്പില് കൊടുത്തിട്ട് ഇതാക്കിയതല്ലേ ഫോട്ടോ എടുത്ത്
ആ അത് തന്നെ മറ്റേ ശില്പ സ്റ്റുഡിയോന്നാണ് നമ്മളെടുത്തതന്ന്
ആ അത് എന്റെല് രണ്ട് രണ്ട് ഫോട്ടോ എന്റെല് ഒണ്ട് അത് ഞ ആ കുഞ്ഞു പിള്ളേരെ കസേര കളിക്കുന്നെ എല്ലാരേം സേര കളിക്കുന്ന്യാ തോന്നുന്നു എന്റെല് എട്ത്തേക്കുന്ന ഫോട്ടം
ആ ആ ഞാനും കസേര കളിക്കു കളിപ്പിക്കുന്നതാ ആ ഫോട്ടോ
ഉം ഉം അത് ന്റെല്ര്പ്പുണ്ട് പിന്നല്ലാണ്ട് നമ്മള് ക്യാമ്പിനൊക്കെ പോകുമ്പോ എടുക്കുന്ന ഫോട്ടോ അതൊന്നും ഇല്ലലെ പണ്ട് അതൊക്കെ എന്റെ ഉണ്ടായിരുന്നു ഒരു ദിവസം ഫോണീന്നെല്ലാം പോയി അല്ലെങ്കി അത്യാവശ്യം ഫോട്ടോസൊക്കെ ഉണ്ടാ
അന്നൊക്കെ ഫോണുണ്ടായിരുന്നെങ്കി ഒരുപാട് മെമ്മറീസ് കളക്ട് ചെയ്ത് വെക്കാൻ പറ്റ്യേനെ
അതാ അതോണ്ട് ഇന്ന് ഇപ്പം ഫോട്ടോസൊന്നും നമ്മുടെ കയ്യിൽ അധികം ഇല്ല പിന്നെ എനിക്ക് തോന്നി ഇപ്പം ആ ഇപ്പം കലോത്സവത്തിനൊക്കെ ഫുഡൊക്കെ ഫ്രീയാ തോന്ന് എല്ലാവർക്കും അവടെ അതോ
അല്ല ഫുഡെല്ലാവക്കും ഫ്രീയല്ല അ ഈ പ്രോഗ്രാമിന് ഒള്ള കുട്ടികൾക്കും പിന്നെ ഇതേപോലെ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ഗൈഡ് സ്കൗട്ട് ആൻഡ് ഗൈഡ് ുള്ളവർക്കും എസ് താർക്കൊക്കെ കൊണ്ടുള്ളൂ
ആ അങ്ങനെയള്ളല്ലേ അപ്പം പുറത്തന്ന് വരുന്ന
പേരന്സിന് ആ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പിള്ളേടെ പേരൻറ്സിന് വര വിളിന്ന് പൈസ കൊടുത്താലേ ഫുഡ് ഇട്ടോളൂ പാസ ഇട്ടളു
പേരന്റ്സിനും അങ്ങനെയാണ്ട് പുറത്തനിന്ന് പൈസ കൊടുക്കണം ഞാൻ ചാർച്ച് ദിവസപ്പോ അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടന്ന്
ഇല്ല അവർക്ക് ഫ്രീൊയോന്നുംല്ല
പക്ഷെ ആ സമയത്തൊക്കെ ചാന്തിീനൊക്കെ അവിടെ ഇടുന്നോർക്കൊക്കെ നല്ല ലാഭായിരിക്കും ലാഭയിരിക്കും
അതാ ക്യാാന്റീൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊറച്ച കൂടി സ്കൂളില് നല്ലൊരു എന്തോ ആയിനെ
കൂടുതൽ സ്റ്റോറ ഒന്നും പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു
ആഹ സ്റ്റോറ് നമ്മൾ പോയി മുഠായി ഒക്കെ വാങ്ങിക്കുവായിുന്ന
നമ്മൾ നടന്ന്ഒരു എന്തോ ഒരു മുട്ടായി സ്ഥിരം മേടിച്ചായിരുന്നുല്ലോനി എന്തു വരുന്നു പറയുന്നത് മൈസൂർ ബാക്കു
ഇല്ല നമ്മൾ ഇഷ്ടം പോലെ വാങ്ങിക്കുവായിരുന്നു മറ്റേ തേ തേൻമി യി വാങ്ങിക്കായിുന്ന പിന്നെ മറ്റേ ചോപലേറ്റിന്റെ ചിക്കണക്കുള്ള ഒക്കെ ഉള്ള ഒരു മിട്ടായി വാങ്ങിക്ക
ചോക്കി ചോക്കി
ആഹ് ചൊക്കി ചൊക്കി വാങ്ങിക്ക വരുന്നോ
ആഹ അതിപ്പോഴേ ഇവിടെ ഇടക്ക് മേടിച്ചിട്ട് വരും
പക്ഷെ എനിക്കിപ്പ ചോക്കി ചോക്കി അത്ര ഇഷ്ടമല്ല പണ്ടത്തെ ആ ടേസ്റ്റ് ഒക്കെ മാറിയത്പോലുംണ്ട്
ആഹ അല്ലെ ഞാാനിപ്പും കഴിക്കും പിന്നെ ഒരു കേക്ക് പോലത്തെ സംഭവൊക്കെ കിട്ടുവായിരുന്നു അഞ്ചു രൂപക്ക്
ആഹ് അഞ്ച് രൂപക്ക് പിന്നെ നമ്മളെ സ്കൂളിന്റെ താഴെയുള്ള ഒരു അപ്പപ്പന്റെ കട നളന്ത അപ്പപ്പന്റെ കട ആഹ അവിടെന്ന് നമ്മൾ വാങ്ങിക്കുവായിരുന്നു കടലൊക്കെ വാങ്ങിക്കുവായിരുന്നു
ഉം ആഹ അവിടെ നമ്മള് കടല മേടിക്ക വരുന്നു അച്ചാറ് മേടിക്ക വരുന്നു പിന്നെ മറ്റെ ആ ഓക്കെ ബിരിയാണി ഓ-
ആ് ഓക്കെ ബിരിയാണി പക്ഷെ ഓക്കെ ബിരിയാണിക്കെ ഇടക്കൊക്കെ കഴിച്ചൂടാ ഒക്കെ പറഞ്ഞ
ആണ് ആഹ് വന്നിട്ടുണ്ട് ഇപ്പൊ അതും നിർത്തി - ഭക്തനാക്കിയെന്ന് തോന്നുന്നു അന്ന് അതിന്റെറ കൂടെ ഒരു സോസ ഒക്കെ കിട്ടുവായിരുന്നു
ആഹ ശെരിയാ സോസ്ക്കെ കിട്ടുവരുന്നു അല്ല ഇപ്പോഴും ഉണ്ടായിരിക്കും
ഇപ്പൊ ഞാൻ കണ്ടിട്ട് കുറച്ച് നാള് ഇപ്പൊ ഞ അങ്ങനെ കാണത്തില്ല ആ ഒരു സംഭവം പണ്ട് എല്ലാ കടയിലും ട്രെൻഡ്
ആ ഇപ്പൊ അധികം പോപ്പുലർ അല്ല പക്ഷേ ഇടയ്ക്കൊക്കെുണ്ട് ഇടക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ പക്ഷേ പി ജിക്ക്കൊ ക്കെ പഠിക്ക്പൊ കഴിച്ചിട്ടുണ്ട്
അതല്ലേ ഞാൻ പിന്നെ കണ്ടിട്ടേ യില്ലേ ചിലപ്പം അത് പിന്നെ മേടിക്കാത്ത കൊണ്ട ആരിക്കും
നമ്മള അധികം അതിനെ കുുറിച്ച് ശ്രദ്ധിക്കാത്ത കൊണ്ടായിരിക്കും
ആണ് എപ്പഴും കാണുമായിരിക്കും പിന്നെ ചോറൊക്കെ ഇപ്പഴും കാണുമായിരിക്കുംല്ലേ സ്കൂളില് പണ്ട് ആ പണ്ടേ ഉള്ളത ഇപ്പ യും ണ്ടായിരിക്കും ഉ ആ
അല്ലെ ആ ബെറ്റർ ഫുഡ് അല്ലേ കൊടുക്കുന്ന ഇപ്പൊ
ആ
കുറച്ചുകൂടി ന്യൂട്രീഷ്യസ ആായ ഫുഡൊക്കെയാ ഇപ്പൊ കൊടുക്കുന്നത്
ഉം അ ശരിയ പിന്നെ അന്ന് നമ്മൾ അവിടെന്നും നമുക്ക് എക്സാം എഴുതുന്ന പേപ്പർ അക്കെ മേടരിക്കുന്നത്
പേപ്പർ ഒക്കെ വായിക്കുന്ന
നമുക്ക് എക്സാം എഴുനായിട്ടൊ ഒരു ഫ്രണ്ട് പേപ്പറുംല്ലാത്ത പേപ്പറൊക്കെ നമ
ആ സ്റ്റോറിന്നായിരുന്നു വാങ്ങിക്കുന്ന എക്സാമിനൊക്കെ പേപ്പേഴ്സ്
ഉം
എക്സാം ഒക്കെ വരുമ്പോ ഒരു തിരക്കായിരുന്നു സ്കൂളില്
ഇതാ നമ്മൾ തള്ളിയും നോഴഞ്ഞുകെ ചെയ്യുന്നത്
അതാ
എന്നാ ഓക്കേ ഡി ഞാൻ പിന്നെ വിളിക്കാം
ആഹ ശരിയഡി
ഓക്കെ
ഓക്കെ